കേക്ക്ന്നുണ്ടോ?
ക്ക്‌ണ്ട് കേൾക്ക്‌ണ്ട്. എന്താ അങ്ങനെ ആഹ് എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല ഓഹ്
മോളാ വിളിക്ക്‌ണെ?
ആഹ് ആഹ് ആഹ് ഓര് ക്ലാസ്സിന് പോവാന്നർഞ്ഞിട്ടെ ഉം എന്നിട്ട് ഫുഡ് കഴിച്ചില്ലേ
ഓ രാവിൽത്തെ ചായ ഇനി ചോറുണ്ടാക്കണം ചൽ ചോറണ്ടാക്കിനു കറി ഇണ്ടാക്കണം ഇങ്ങ ഇങ്ങൾ ഉച്ചക്കെന്താ?
ഉച്ചക് ക്ക്‌ നെയ്ച്ചോറ് ആക്കാ ച്ചിട്ടാ അതെ ആഹ് ആഹ് നെയച്ചോ
ഏതാ
കൊറേക്ക വിചാ ഫുഡങ്ങനൊന്നു ഇല്ല എല്ലാതും ഇഷ്ടാണ് എല്ലാതും ഇഷ്ട്ടാണ് ഞാന് ബീഫോ അങ്ങനെ ഒന്നും കഴി ക്കൂല ആഹ് ബീഫ്, ആട് അങ്ങനത്തോന്നും കഴിക്കൂല ചിക്കൻ കഴിക്കും.
ബീഫ് തീരെയയ്ക്കൂല
ഇല്ലല്ലല്ലാ
അതെ ചെലർക്കൊക്കെ ചൊറിച്ചില് ഉണ്ടാവൂല്ലേ
അതെ എഹ് അങ്ങനത്തെ കൊണ്ടല്ല ഇഷ്ടല്ലാഞ്ഞി ട്ടണ് പൊതുവെ ഇഷ്ടല്ല ചെറുപ്പ് പ്പം തൊട്ടേ കഴിക്കലില്ല
ആഹ് ചിക്കൻ കഴിക്കൂലെ
ക്കൻ കഴിക്കും അപ്പൊ പഴ ഈ ബീഫിന്റൊരു ഇതാണല്ലോ പെരുന്നാൾ കഴിഞ്ഞരെ ആ അപ്പ പിന്നെ അത് മക്ക ക്ക്ണ്ടാക്കി കൊടുത്ത ഇഷ്ടാണ്
ആ മക്കള് കഴിക്കോയ്ക്കൂലേ
ഇവിടെ മക്കക്ക് ബീഫിനെ കാണ ചിക്കനാണിഷ്ടം
ആഹ് അതെ ആഹ്
ഇൻക്ക് ചിക്ക ഇണ്ടായ മതില്
അതെ ആഹ് ആഹ് ആഹ് ആ
ഉം വാങ്ങോ പാർസ്
ആഹ് എ പാർസലും
പാർസല് വാങ്ങുവോ
ആ ഇഹ് ഇണ്ടാ ഇഹ് വേങ്ങല് കൊറവാ
ഉം
മ് ഞമ്മള്
ഉം ഇവളങ്ങന്നെ വീട്ട്ക്കന്നെ ഇണ്ടാക്കലാണ് അധികൊ വാങ്ങൂല്ല അങ്ങനൊന്നും
ലോം അവർക്കൊന്നിഷ് ടല്ല പൊറ്ത്ത്ത ഫുഡ് അപ്പമ്മള് വിഹ് ആ വീട്ട് തെന്നെ
ഉം വൈകുന്നേരൊക്കെ
വൈ വൈകുന്നേരം ചായക്കടി കൊറവാണ് വെറെ ആ ഇണ്ടാക്കലണ്ട് മറ്റെ ഉന്നക്കായ അങ്ങൻത്തെ പല ഐറ്റംസ് നെയ്യപ്പം അങ്ങനൊക്കെണ്ടാക് എല്ണ്ട് പഴംപൊരിയൊ ഓന്തേലൊക്കായിട്ട് പോഞ്ഞിപ്പോ മക്കൾക്ക് ക്ലാസ് തൊടങ്ങിയാല്
ഉം ഞാനാസ്കൂൾ തൊട്ങേയ്നെ കൊണ്ട് അപ്പൊരു വെഷ്പ്പുണ്ടാവും
ഹ് ക്ലാസെഴിഞ്ഞ് വരുമ്പൊ എന്തേലൊക്കെ വേണേനും
ഉം ബേക്കറി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും
അ അ അ ആ അതെ അവടെങ്ങനെ
പുന്നക്കായ ങ്ങനെ ഇണ്ടാക്ക ങ്ങള് എ എന്ത ചോയിചെ
ഏ വിരിച്ചിട്ടന്നെ ആവീല് വേവിച്ചിട്ട് ഹലോ ല്ലേ
ഹലോ ഓ പ്പ കേക്ക്‌ണ്ട് ആഹ്
അ അ ആഹ് ആ ഹ് നിങ്ങളുന്നക്കായണ്ടാക്കലുണ്ടോ
ഉന്നക്കായ ത്ര അറിയൊന്നുല്ല ന്റെ നാത്തൂനൊക്കെണ്ടാക്കും ഓല് പിന്നെ ടൗൺ ഏരിയേണ് വാടാക്ക് ങ്ങളെങ്ങെനെ ഇണ്ടാക്ക പുയ്ങ്ങീട്ടല്ലെ
ഇവടെണ്ടാക്കിൺ
ഉം പുയ്ങ്ങിയ എന്താ അരക്കലാ മിക്സ്സീലൊക്കെ അര്ച്ചാന്നാവോ?
സിലര
ആവീല് വേയിക്കലാലെ ആഹ്
ആവില് വേ അത് അതിന്റെ ഉള്ളിൽ ഇണ്ടാവൽ ആഹ് അതിന്റെ ഉള്ളിൽ ഇണ്ടാവുല്ലോ ഒരു കർ ത്ത ത് ആര് അതൊക്കെ കളയും കള കളഞ്ഞ് ട്ട് അമ്മള് ഒടക്കും ഒടക്കണൊരു സാധനണ്ട് ആ കുത്തി ഒടക്ക്ണൊരു സംഭവണ്ട് വടെ.
മ്
മ്മള് ഓൺ
പണ്ടത്തെ മരത്തിന്റെ അതാ കടൈക്കോലിന്ന് പറയുന്ന അതാ ആ അവടെണ്ട് തറവാട്ടിൽ നമ്മടെടുത്ത് പത്ത് വിടുകളിലൊന്നും ഇണ്ടാവുല്ല ഞങ്ങ ഇന്നത് ഉപകാര
നമ്മൾ കയ്യില ഇട്ടിട്ട് ഉം ശരിയാക്കും അത് ഉം പിന്നെ തേങ്ങി മറ്റെ ക്കെ ക്യാഷിനട്ടൊക്കെ
ഉം
ആവ് ട്ട് അതെ അതെ അതെ ഉം ഉം അങ്ങനെ എന്തെ
ത്തിങ്ങനെ ഇണ്ടാക്കല്ണ്ട്. പിന്നെന്തെലും വിക്കനോ അങ്ങനെ എന്തെലൊ നിസ്‌കർണോ കയ്ഞ്ഞ്
ഉം ആഹ് ആഹ് മയ കയ്യട്ടേ
ആ നിങ്ങള് ഇണ്ടാക്കലില്ലാ സ്പെഷ്യല്?
ആ ചെൽപ്പോ എന്തെങ്കിലും ഒക്കെണ്ടാക്കും. എർച്ചി കേക്ക്, കടലപ്പരിപ്പ് കൊണ്ട് കേ ഇങ്ങള് ഇണ്ടാക്കൽ ണ്ടോ?
ഏ ഇല്ല ഇല്ല.
കടലപ്പരിപ്പ് വേവിച്ചിട്ടെ കോയിമുട്ട കൂട്ടി അടിച് ട്ട് കൊർച്ച് ഓയിലു ച്ച് അങ്ങട്ട് പാർന്നൊട്ത്താ മതി. നല്ല രസ ഒര് ഏലക്കായും കൊർച്ച് പഞ്ചസാരിം ഒരു പാരാൻ രൂപത്തിൽ അടിക്ക കോഴിമു കൊട്ടിട്ട്. ഒരു ഒരു അൻപത് പേർക്കൊക്കെ മതിയാവ അൻപത്
ആഹ് അതല്ലേ ആഹ് ആഹ് ആഹ് ടേസ്
കുക്കറില അല്ലെങ്കില് ഫൻോ അങ്ങോട് പറഞ്ഞാൽ മതി. ന്നട്ട് നല്ലോ മൂടി വെക്ക വെന്ത് വെർണ വരെ ആഹ് നല്ല ടേസ്റ്റ് ഇണ്ടാകും കുട്ടിയാക്ക് ഇഷ്ടാകും കു നേരിയ ഉപ്പ്ടാ മധുരം ബാലൻസ് ചെയ്യാന് പിന്നെ ചാ വരുമങ്ങ തീവണ പിന്നെ തീ കുറച്ച് കടല പരിപ്പോണ്ടെ രസണ്ടാവൊള്ളു അത് പായസത്തിലൊക്കപ്പം ഇടലെട ചുടു ഗോതമ്പിന്റെ പായസത്തിലൊക്കെ കൊറച്ചിട്ടോടു കടിക്കാന് അധികം വെന്ത് ഒടഞ്ഞില്ലെങ്കും കടിക്കാൻ രസ കടലപ്പരിപ്പ്
ആഹ് ശരി ആഹ്.
കുറച്ച് പാൽപ്പൊടി ആകും കൊറ കുറച്ചു പാലൊക്കെ കൂട്ടിയ
അതെ അതെ ആഹ് അവിടെ എപ്പോഴും ഇണ്ടാക്കുവോ?
ആഹ് സാധന ള്ളപ്പൊ നോമ്പിനൊക്കെ അങ്ങനെ കടല പരിപ്പുണ്ടായിനി അപ്പൊ ഉം നമ്മള് നോബ്ന്ങ്ങനെ വൈകുന്നേരം ഇണ്ടാക്കല്ലോ അപ്പൊ ചലയന്നാ അതക
ആഹ് ആഹ് ആഹ് ആഹ് അയ് ശ് ശരി
ചച്ചക്കറി കടലേറ്റ്, സമൂസ, അതൊക്കെ അറിയാം നെയ്യപ്പം, ഉണ്ണിയപ്പം, അല്ലാത്തൊന്നും അറില്ല ചട്ടിപ്പത്തിരി അറിയോ കുറച്ച അറിയാം ടൗണ് ഭാഗത്തെക്കെ ചട്ടിപ്പത്തിരി
ചട്ടിപ്പത്തിരി ഇവിടെം എടക്ക്ണ്ടാക്കല്ണ്ട് ചിക്കന ആ അതെ ആഹ്
ചിക്കട്ട്ട്ടോ
ചി
എർച്ചിപ്പത്തിരി ഉ അത് വേറെ ചട്ടിപ്പത്തിരി കോഴിമുട്ടേൽ ആക്കിട്ട്
ആ ഇവിടെ ഇവിടേ അങ്ങന്‌ണ്ട അങ്ങനെ പറയല് ചട്ടിപ്പത്തിരിന്ന പറയല് ആഹ് ഇവിടെ കോഴിമൊ ആ കൊഴിമുട്ട ഉണ്ടാകലില്ല ങള് പറയ്ണേ കോഴിമുട്ട ട്ട്ണ്ടായില്ലെ
രണ്ടും രണ്ടും സാധനവും ഇത് കോഴിമുട്ടന്ന നല്ലോം വേണോതിന് ട്ടിപ്പത്തിരിക്ക് കോഴിമുട്ട നമ്മള് മുക്കാലും വേണം പിന്നെ ഏ നമ്മള് ഇങ്ങനെ പൊര്ച്ച പോലെ ഇങ്ങനെ നെയ്യിലിട്ട് വ വറുത്തെക്കും അടൽടലണ്ട അങ്ങനെ
അതെ ആ ആ അതെ ആ ആ ആ ആ ശരി ആ അതെ ആ ആ ആ അത് മധുരം ഉള്ളത് ലേ
ആഹ് നല്ല മതിരാ
അതെ ആഹ്
മധുരം ഇഷ്ടൊല്ലോൽക്ക് ആഹ് അത് അവിടൊക്കെ അയിന്ന് പറയല് എന്താ എർച്ചിപ്പത് തിരി ന്നെന്തോ ആണ്
അതെ
ചിക്കനും മീനും ഒക്കെ ഇട്ട് ഉണ്ടാക്കും അത് അത് പത്തിരിപ്പൊടിന്നല്ലെ ഇണ്ടാക്ക മൈദയിലുണ്ടാക്കോ മൈദയിലും ഉണ്ടാക്കൂല്ലേ ആഹ് ഇവിടെ അത് മത്ത് പ പത്തിരിപൊടീല് ഇണ്ടാ ക്കൽ ണ്ട് ആവില് പത്തിരി വേച്ചിട്ടെ അയ്ന്റെ ഉള്ളില് മീൻ ന് ആ മസാലൊക്കെ നെർച്ചിട്ട്
അതെ ആഹ് ആഹ് ആഹ് ഉം ഇവിടെ ങ്ങള് പറയ്ന്ന ചട്ടിപ്പത്തിരി എർച്ചി പ്പത്തിരിയേ നിങ്ങള് ഇറച്ചിപ്പത്തിരിന്ന് ല്ലേ ആഹ് നമ്മള്ഇവിടെ ട്ടിപത്തിരി ന്നാ പറയല്
ഉം ന്നെ ഉം പിന്നീ ന്ത് ണ്ടാക്കണമാതിരി ഇതു ഉണ്ടാക്കും കുഞ്ഞിപ്പിടിന്നറിയും പത്തിരിപ്പൊടിയോണ്ട്
അതെ ആ ആ ആ അത്ണ്ടാക്ക അത്ട്ട് ഇങ്ങനെ എർച്ചി എല്ലും വെച്ചിട്ട് ആതെ ആ അത് പത്തിരിപൊടിയായിട്ടല്ലേ ഇണ്ടാ ക്ക അത് അരി അര്ച്ചിട്ടാ
ആഹ പത്തിരിപൊടിയോണ്ട്
ഇവിടങ്ങനെ രണ്ട്തിലും ഉണ്ടാക്കും പത്തിരിപ്പൊടിയോണ്ടും ണ്ടാക്കും പിന്നെ ആര് ആഹ് അരി അര്ച്ച്ട്ട് ണ്ടാക്
ആഹ് അരി അര്ച്ചിട്ട് അങ്ങനെക്ക് അങ്ങനെ ആവ
അരി അരച്ച് നമ്മള് ഇങ്ങനെ കെട്ടി വെക്കണം ൻ്റെ വെള്ളൊക്കെ
ആഹ് അതാണ് ചോച്ചേ ലൂസായി പോവുലെ തുണി കെ
ആ അത് ഊന്ന് പോ നമ് ആ ചെലപ്പോ തലേന്ന് ന്നൊക്കെ മ്മള് അരച്ചിട്ട് തുണി കെട്ടി വെക്കും. രാ കാലത്തൊക്കെ ഇണ്ടാക്കാനാണെങ്കിലേ.
അപ്പൊ വെള്ളക്കെ പോവോ? ഇന്നിട്ട് എന്തിയ്യലാ?
ആ ഇന്നിട്ട് പിന്നെ വെള്ളൊക്കെ പോയിട്ട് പിന്നെ നമ്മള് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ പിടി ആയി ഇടുക്കും. ഞി അപ്പം വെള്ളം ഇണ്ട്ന്ന്ണ്ടെങ്കില് ഏയ് ഇല്ല ഇല്ല പിന്നെ മ്മള് ആ ഇല്ലല്ല പിന്നെ മ്മള് ആവീല് വേവിക്കയ്യ ആഹ് ആഹ്. ട്ട് അതില് വെള്ള ഇണ്ട്ന്ന്ണ്ട് വെള്ള വെള്ളം ഇണ്ട്ന്ന്ണ്ടെങ്കി ഇച്ചിരി പൊടി കൂ ട്ടും പത്തിരിപ്പൊടില്ലേ അത് കൂട്ടും ഇന്നിട്ട് ഞമ്മളിങ്ങനെ പിടി ഇണ്ടാക്കി ട്ട് നമ്മള് ഇഡ്ലി ചെമ്പില് വേവിക്കും. നല്ലോണം ഉം അല്ലെങ്കി പിന്നെ വെള്ള ത്തിലിട്ടിട്ടന്നെ വേവിക്കും
ഉം ഇന് കൂട്ടൊന്നുംല്ലല്ലേ ജീരക അങ്ങനത്തൊ ഉം
ആ അതൊക്കെ കൂട്ടും ചെറിയ ഉള്ളി അങ്ങനൊക്കെ കൂട്ടും
ആ പൊടിയില കുട്ട്ക
ഉം ആ പൊടില് പൊടീല് കൂട്ടും പല മോഡലും അവിടെ അമ്മക്ക് ആഹ് അതു വേറെ മോഡൽ ഇണ്ടാക്കും തേങ്ങര രിച്ചു പാർന്നിട്ട് തേങ്ങ അരച്ചിട്ടുണ്ടാക്കും ചെലപ്പോ മ്മള് ഇങ്ങനെ ആഹ്
ഉം ന്നാ ശരി
ആഹ് ശരി ന്നാ മാതാ